ഹലോ, ഹലോ കേൾക്ക്ണ്ടല്ലോ?
ആ കേക്ക്ൺല്ലേ?
ഒ ഓഹ്
അതെ എന്തക്കെവിശേഷം?
സുഖാണ്.
ആഹ് ജോല്യൊക്കെ, മ് ചായടിയ്ഞ്ഞു. പണ്യളൊക്കൊര്ങ്ങ്യോ?
ഏ പണിന്നറയാന് ഉച്ചക്ക് കഴിഞ്ഞതല്ലേ, ഇപ്പൊ ചായ കുടിക്കാൻ മാത്രൊള്ളൂ. പണ്യൊക്കെ കഴിഞ്ഞിരിക്കാ.
ഉച്ചോടൂടെ കയ്യുല്ലേ പണ്യാളൊക്കെ. മ് ഇവിടെ അങ്ങൻതന്നെ ഉച്ച വരെന്നേയൊള്ളൂ രാവിലെ ഉച്ച ക്ക് അത് വരെ തെരക്കാ.
അതെ കുട്ടിയാള് സ്കൂൾക്ക് പോണം
മ് സ്കൂൾ പോയ് കയ്ഞ്ഞാ പിന്നെ കൊർച്ച് ടൈം ഫ്രീയായ്ട്ട്ണ്ടാവും അത് കയ്ഞ്ഞ വീണ്ടും ഉച്ചത്തേക്ക്ള്ള ഫുഡ് ണ്ടാക്കലും തെര്ക്കും. പിന്നെ പിന്നെ, പണ്യാളൊന്നുണ്ടാവൂല, കുളി ന്നനെക്കെ കഴിഞ്ഞാ പിന്നെ പണീല്ല.
ഒ ഒ ഒ ഒ ഇക്കി പണ്യയെന്നെണ് ഇക്ക് പണ്യ ഞാന് കുട്ട്യളെ സ്കൂൾ പറഞ്ഞയക്ക്ണ് സ്കൂൾ പറഞ്ഞയ്ചെയ്ഞ്ഞ ഇച്ച് ചെറ്യെ മോന്ണ്ടൊന്നര വസ്സായൊര് മോന്ണ്ട്. ഞ്ഞ്പ്ന്നെ റ്റി റ്റി സി ക്ക് പഠിക്ക്ണ്ട്. അപ്പ ആ വർക്ക്കളൊരുപാട്ണ്ട്, പിന്നയ്ൻ്റെ ക്ലാസ്കള്ണ്ട് അങ്ങനൊക്കായ്ങ്ങാ ണ്ട് തെര് കിലാപ്പൊ
അപ്പൊ പ അത്യാവ്ശ്യം തെര്ക്ക്ള്ളാളെന്നേണ്.
അതെ അപ്പ തെര്ക്യ.
ഏഹ് അതെ ചെറ്യെ മോനെത്ര ഒന്നര വയസ്സൊ
മോൻക്കൊന്നര വയസ്സ്
അതെയാ ട്ടിട്ടീസിക്ക് പഠിക്ക, എവ്ടെ പഠിക്ക്ണെ?
ഞാന്ങ്ങനെ ഓൺലൈനായ്ട്ട് പഠിക്കാ.
അതെ ലെ ആഹ് അല്ല ചെറ്യെ മോൻണ്ടാവുമ്പൊക്കെ അതന്നെ നല്ലത്.
അതെ
ഓൺലൈനായ്ട്ട് പഠിക്കന്നല്ലത്.
അതെ കയ്യൂല.
മ് മു മൂത്ത മക്കളില്ലേ?
ഏഹ് ണ്ട് ഒരാൾ സിക്സ് സിക്സ്ത്ത് ൽ പഠിക്ക്ണ് പ്പൊ
ആഹ് ആഹ് അതെ ലെ ആഹ്
ഉമ്
പിന്നെ കളിക്കാ പോയ്ട്ട്ണ്ടാവ് ലെ മക്
ആഹ് കളിക്കാ പോയ്ട്ട്ണ്ട് ഒരാൾ മോനിം കൊണ്ട് പൊർത്ത് പോയ്റ്റ്ണ്ട്
ആഹ് സ്കൂള്ട്ടന്ന പിന്നെ കൊറച്ചേരൊന്ന് കളിക്കണം. ന്നാലൊള്ള് കൊരു ഉഷാറ്ണ്ടാവൊള്ളൊ എഴുതാനും പഠിക്കാനൊക്കെ.
അതെ അതെ
ഉമ്
പിന്നെ ങ്ങനെ ഭക്ഷണം ഭക്ഷണൊക്കെ ഓൾറെഡി കയ്
ഉമ് ആ റെഡിയാകു ഒക്കെ ഒറ്റ ഒരു തവണ തന്നെ വെക്കുള്ളൂ ഉച്ചത്തേക്ക് വെച്ചാ പിന്നെ വൈന്നേര തക് വേറെ സപ്പറേറ്റ് ഒന്നും ഉണ്ടാവുല ഒക്കൊന്നോന്നെ എന്താ ഹസ് ബന്റിന് പിന്നെ ഓട്സ് വേണം വൈന്നേരത്ത് അപ്പൊ അത് ആ ടൈമില് കഴിക്കേണ്ട നേരത്ത ഒന്ന്ണ്ടാക്കുള്ളൂ.
അഹ് ശരി
ഉമ് പിന്നെ പ്രത് പ്ര ഇല്ലേ പ്രത്യേകിച്ച് പണിയർഞ്ഞാല് വൈകുന്നേരം ആയൊന്നുംല്ല പ്ര പ്രേച്ച് പണിയൊന്നുല്ല പിന്നെ ഉമ് ഉമ് ചെടിയാച് ആഹ് ഒരു ചെടി പ്പ്രാന്തത്തിയെന്നെ ഉമ് ചെടിയ ആഹ് കൊറോണ ടൈമില് കൂടിയതാ ചെടിയുടെ പിനാല്
ഞാന് വൈകുന്നേര ആയാ പിന്നെ ചെടിമൊക്കെ അങ്ങനണ്ട് പോകും പിന്നെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ച ചെടിയെന്നെട്ടാ അതൊക്കെങ്ങനെ നോക്കലും അങ്ങനെക്കെ
ആഹ് ഞമക്ക് ഈ നാല് മണിക്കുള്ളതിനൊക്കെ ഒരു സമയം കിട്ടുള്ളേ അയിനെ പരിപാലിക്ക ക്കാനും നോക്കാനും വെള്ളൊഴിക്കാനും കട്ട്യ്യണ്ടതൊക്കെ കട് കട്ടയ്യാന് ഇരിക്കാനൊക്കെ ടൈംണ്ടാവുള്ളു. ഉമ് അതന്നെ ഉമ്
പിന്നെന്താ യാ റ്റുറൊക്കെ പോവാൽണ്ടോ?
റ്റുറ് പോവും ടൂറ് അറിയുമ്പോ മക്കള് സമ്മയ്ക്കൂല പോകാതിരിക്കാൻ റ്റുർടക്കൊക്കെ പോകാറുണ്ട്. അപൊ ലാസ്റ്റ് പോയത് പെരുന്നാക്ക പിന്നെ പോയിട്ടില്ല ഉമ്
ഞങ്ങളും അങ്ങൻ തന്ന എന്തെങ്കിലും വെക്കേഷൻ ടൈമക്കെ ആവുമ്പോഴേ കുട്ടിയേക്കൊന്ന് ഒരു രസത്തിന് വേണ്ടി അങ്ങനെ എൻജോയ് ചെയ്യാനും വേണ്ടി അങ്ങനെ പോവും.
ആ ഓൽക്ക് വെക്കേഷൻൽ അറിയുമ്പോ ത് സ്കൂൾ തുറക്കണെന് മുന്നേലേ പൊ പെരുന്നാളൊക്കെ ആയിര്ന്നത് അപ്പൊ പിന്നെ ആഹ് ടൈമിന് അങ്ങനെ പോയി.
ആഹ് ആഹ് ആഹ്.
ഞങ്ങള് കൊടുത്തിമാല പോയി പിന്നെ അങ്ങനെ ഈ വ പാർക്ക് അങ്ങനെ പോ പാർക്ക് കൂടെയൊക്കെ പോയി പോന്ന് കൊർച്ചൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ്
ഇ വ ലൈ റാ പാർക്കാണ് ഇ വ ലൈ റാ പാർക്ക്.
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെപ്പോ കാലാവസ്ഥ ർഞ്ഞാല് ഇപ്പ ഇന്ന് മഴുല്ല വെയിലും ല്ല ആകെ മൂടി കൊണ്ട് ഒരു ദിവസം വല്യ വെളിച്ചോല്ല അങ്ങൻത്തെരു ദിവസം.
ആഹ് അതേപോൽ തന്നെ വിടെ രാവിലെ ഒന്നും മഴ ചാറി പിന്നെ ഇങ്ങനെ നല്ല ഭംഗിയ വയാണ്ട് ഇങ്ങനെ നിക്ക
ആഹ് ഇവിട വെയിലും ല്ല മഴയില്ലേ അങ്ങനെന്ന് ഉമ് കാലാവസ്ഥ ശരിയായി കിട്ടില്ലേ ചൂട്ന്നൊക്കെ മാറി തണുത്തൂലേ? ഉം ഇപ്പൊ തണുപ്പായി കിട്ടി ഉം ചൂട്ന്ന് കേയിച്ചിലായി കിട്ടി.
ഇപ്പൊ അയല്മെത്ത ഒണങ്ങി കിട്ടാന അതാ പണി വേറെള്ളതൊക്കെ കൊഴപ്പല്ല.
ഉം ചെറിയ മക്കൾത് ഒണങ്ങാന അധികം പണി ചെറിയ കുട്ടികൾത്ങ്ങട്ട് ഒണ് ആ ചെറിയ കുട്ടികൾത് ഒണങ്ങി കിട്ടാന പണി ഇവിടുത്തെ ആളിനെ ചെറുത് എന്താ അങ്കനവാടി കോവാ നാല് വയസവാനായി അപ്പൊ പിന്നെ അങ്ങനെ പോവും
പഠനകാര്യൊക്കെ എങ്ങനെ പോണ്?
പഠനാര് വല്യ കൊഴപ്പല്ല മൂത്താള് ആറാം ക്ലാസ്സിലാണ് രണ്ടാമത്തോന് രണ്ടാം ക്ലാസ്സ്ലാണ്. അങ്ങനെ പോവ്ണ്ട് വെലിയ കൊഴപൊന്നുമില്ല അങ്ങനെ പോവ്ണ്ട്
ഉം ഉം
ഉം പിന്നെ പണി എന്നിട്ട് ഫ് എന്താ പൂന്തോട്ടത്തെ ഗാ ഗാർഡൻ വർക്കൊക്കെ കഴിഞ്ഞോ
ഏഹ് അതൊക്കെ കഴിഞ്ഞ് അത് ജെസ്റ്റിപ്പോ ഒന്ന് നോക്കാനല്ലിപ്പോ മഴയിങ്ങനൊണ്ട് ഇപ്പോ നനക്കാനില്ലല്ലോ
ആ വിഷയം ഇണ്ടാവൂല്ല ഒന്ന് കിളിർത്തതൊക്കെ ഒന്ന് വെട്ട് ട്ട് ശരിയാക്കാനും ഒക്കെ ഉണ്ടാവോള്ളൂ ഊം
പിന്നെ ചായുടിച്ചില്ലേ
ഏഹ് ചായേക്ക കുടിച്ചു
ഏഹ്
ചായുടിച്ചു പരിപ്പുവട ഒണ്ടാതിന് ഇല്ല ആദ്യൊക്കെ ഞാൻ ഒറങ്ങിനി ഇപ്പിക്ക് ഒ ഒറങ്ങാ ടൈം മിണ്ടാവില്ല
ആഹ് എന്നെ സമയം
ഇപ്പ ഈ ക്ലാസ്സിൽ ചേർന്നതുകൊണ്ട് ഒറങ്ങാൻ ടൈമില്ല മറ്റേതിക്ക് നല്ല ഒറങ്ങാൻ ടൈം മണി കുട്ടികള സ്കൂൾക്കാക്കിയ ചെലപ്പോ ഉറങ്ങാ കൊടുക്കുമ്പോ പിന്നേക്ക് ഒരു ഒറക്കോക്കറങ്ങി എണീക്കേണ്ടെ
ആഹ് അതന്നെ ഹ്
ഇപ്പ അതിന് ടൈമില്ല ഇപ്പ ഒരുപാട് ഒരുപാട് വർക്ക്കളിണ്ട് ക്യാ ആ കേൾക്കണോർക്ക് പ്രൈമറി ടീച്ചറാ ണേ ഏഹ് ടിം ടി ടി സി യാണ് ഏ അമ്മുക്ക് അമ്മളെ വർക്ക്കള് ഒരുപാട് ഒരുപാട് വ ക്ക്കള് ചെയ്യാന്ണ്ട് ഞമ്മക്ക് ഒരു പാട് അതേ ഇ അതിന്റെതായ സൾണ്ടാവും അതെ അതെ
ആഹ് അപ്പ അമ്മക്ക് തര് കെന്നെ ആവു അപ്പൊ സമയം കിട്ടൂല ഒന്നിനും ഉം ടൈം ഇട്ടൂല
മക്കൾ വന്ന മക്കൾ പഠിപിക്കാനായി അവരെ മകൾസ്ഥകാര്യം നോക്കണം സ്കൂൾ
അതാണ് ഉം അതന്നെ ഹാ എല്ലാതും തെരക്കന്നെ പോ പിന്നെ സമയംന്ന് പറഞ്ഞാ സമയൊന്നിനും കിട്ടൂലോ ഒക്കെ എഹ് ഞമ്മള് കണ്ടെത്തണം അല്ലെങ്കി നമ്മള് ഇള്ള പോലെക്ക അഡ്ജസ്റ്റെയ്ത് അങ്ങാട് പോണം അത്രന്നല്ലെ സമയം ഉണ്ടാവൂല്ല
എക്സാമാവാനായി തൊടങ്ങിയേ സ്കൂൾത്തതു അതെ ഇപ്പോഴത്തെ എക്സാമ് മദ്രസ എക്സാമ് ഒക്കെക്ക ഒപ്പ ഒപ്പ ആൾക്കാര് വരണ്ട്
ഊം ഉസ്കൂൾത്തേം ഒപ്പം തന്നെ ഇരിക്കാനോ ഓണ പരീക്ഷേം മദ്രസത്തെ കാക്കൊല്ല പരീക്ഷൊക്കൊപ്പ
അതേ അങ്ങനേണ് വരത്
ടൈമിന് അത് കഴിഞ്ഞിത് പിഞ്ഞെ നബിദിന അങ്ങനെ പരിപാടി ആവാനായി
ആഹ് ആഹ്
അങ്ങനെ ഓരോന്നാവാനായി
ങാ അങ്ങനെ പോവും
ഊം പിന്നെ നാല് മണിക്ക് മക്കള് ദാ കളിക്കാൻ പോയി ഇപ്പോ മൂത്തോള് പിന്നെ വേഗം എഴുതലും പഠിക്കലൊ ഇപ്പ വേഗം കഴിയും എന്താ സ്കൂൾടന്ന് അങ്ങനെ കാര്യായിട്ട് പൊറത്ത്ക്കൊന്നും പോവൂല്ല മറ്റവന് ഒപ്പ ഇരിക്കണേ അമ്മള് എന്താ എഴുതാനും പഠിക്കാനൊക്കെ ഒപ്പ ഇരുത്തീട്ട് ചെയ്ത്കൊടു ക്കണ അപ്പൊ ഓൻ കൊറച്ചു നേരം കളിക്കും ഇനി വൈന്നേരത്ത ഒള്ളാരു എഴുതലും ഇതൊക്കെ ഒണ്ടാവുള്ളൂ അപ്പളേ ഒന്ന് ഇരിക്കോള്ളൂ ഇപ്പ ഇരുത്യാലും സമാധാനല്ലാത്ത ഇരുത്തകാരം ഇരിക്ക കളിക്ക് പൊറത്ത് കുട്ടികള് കളിക്കണംണ്ടോ ആഹ് പൊറത്ത് കളിക്കണുണ്ടോ എന്താ കളിക്കണത് അങ്ങനെ ഇഷ് ചിന്തിച്ചുങ്ങ്കൊണ്ടിരിക്കും ഒ അപ്പൊ പിന്നെ അപ്പ ഇരുത്തീട്ടും കാര്യല്ല ശ്രദ്ധ ഇണ്ടാവൂല്ല തീരെ ഇണ്ടാവൂല്ല അപ്പൊ കൊറച്ചേരം കളിക്കട്ടേന്നേ ര്തും പിന്നെ അങ്ങനെ പറഞ്ഞാചിക്ക കളിച്ചാന് കളീഞ്ഞു വരട്ടേ നി
അപ്പൊ പിന്നെ കൂടുതൽ ശ്രദ്ധ ഇണ്ടായിക്കോളും രാത്
ആഹ് അപ്പൊ പിന്നെ വേറൊന്നുല്ല അപ്പൊ റൂമില് അടച്ചിട്ട് അന്നെ ആഹ് റൂമില് അടച്ചിട്ട് എഴുതലും പഠിപ്പും തന്നെയല്ലേ എട്ടൊമ്പത് മണിരെ അതന്നെ പണി അപ്പ പിന്നെ അങ്ങനെ പോകും
നേർത്തെ ഒറങ്ങൂല്ലേ പിള്ളേര്
നേർത്തെ ഒറങ്ങാണാല് ഒക്കീനും വാപ്പ വരണം പത്ത് പത്തുമണി ആവണം പത്തു മണി ആയിട്ടന്നെ ഒറങ്ങുള്ളൂ അല്ലാതെ നേർത്തേ ഒറങ്ങണ ശീ ശീലേല്ല, നമ്മളിനി എത്ര ഒരുക്കി നേരത്തെ കടത്തിയാലും ഒന് ഉറങ്ങൂല.
ഇവിടെ അങ്ങനെ തന്നെ നേരത്തെ ഉറക്കി. ച്ചിട്ടൊന്നും ഉറങ്ങൂല്ല, അവർക്ക് ശീലായി ഓര ഉപ്പച്ചി എപ്പോഴാണോ വരണത് നമ്മൾ ഏത് ടൈമിലാണോ കടക്കണത് അപ്പ
അതാണ് ആഹ് ടൈം ആവും ഓൽക്കും. ഇനിയിപ്പോ നമ്മള് ഒന്ന് നേരത്തെ കടക്ക ക്കട്ടെന്ന് കരുതി ഒക്കെ കൊടുത്ത് റെഡിയാക്കിയാലും, ഓല് ഒറങ്ങുമ്പത്തേന് വർത്താനംക്കെ പറഞ്ഞ് കടന്ന്റങ്ങുമ്പോത്തേന് പത്ത് മണിയാവും.
അതെ
അങ്ങനെ ഒറ നേരത്തെ ഒറങ്ങണ ശീലല്ല, നേരത്തെ എണീക്കണ്ടേ മദ്രസയിൽ പോവാനൊക്കെ നേര തണീക്കും വേണം. അതാണ്.
പിന്നെ.
ഇന്ന് എന്താ അവിടെ മഴ ഇല്ലേ, ഇപ്പന്ന്ല്ലല്ലേ മഴ.
മഴല്ല മഴ രാവിലെ ഒന്ന് ചാറി, പിന്നെങ്ങനെ മഴന്റെ കാറും ഇതൊ ക്കെ ആയിട്ട് ഇങ്ങനെ പോണ്ട്, ആഹ് ആഹ് ഇന്നലെ രാത്രി നല്ല മഴേനി.
അതല്ലേ ഉം ഇനിയിപ്പോ വരും, ഇപ്പോ ഇനിയിപ്പോ മഴക്കാലം തന്നെയല്ലേ ഇവിടന്ന് അങ്ങട്. ഇഞ്ഞ് ഇപ്പോ ഫുൾ ടൈം മഴന്നേയിരിക്കും. മഴ അടച്ചു നിന്നാ പിന്നെ പോവൂല, പിന്നെരിഞ്ഞ് ഇപ്പോ മഴന്നെയിരിക്കും ഇങ്ങനെ ഇനി വെയിലിട്ടാനകാരം കൊതിക്ക.
ആഹ് ഇപ്പോ രണ്ട് മൂന്നാലീസംവര നല്ല വെയിലെന്നായിരുന്നു.
ആഹ് വെയിൽ ഒണക്കാള്ളതും പൊടിക്കാള്ളതും ഒക്കെ കഴിഞ്ഞിട്ടി, അതൊ ആഹ് രണ്ടിസം വെയിലിട്ടോട്ട് ഉം.
പിന്നെ എ എന്ന് എന്ത് വരെ പഠിച്ചു.
ഞാന് പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിക്ക് കല്യാണം കഴിഞ്ഞ് പിന്നങ്ങനെ വീട്ടമ്മായി മാറി.
ചുടന്നിലേ.
ഓൺലൈനായിട്ട് പഠിക്കണം ഇട്ക്കണം എന്നൊക്കെണ്ടാവും, അപ്പത്തിന് ഓൻ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രസവങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയിട്ട് അങ്ങനെ പോയി. ഇതുവരെ ഇപ്പൊന്നുല്ല പത്ത് വർഷം പന്ത്രണ്ട് വർഷായി കല്ല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ പഠിച്ചട്ടൊന്നുല്ല. അയിന്റെ ഇടൽ ഇപ്പോ തയ്യൽ ഒന്ന് പഠിച്ചെടുത്തു മെഷീൻ വാങ്ങിട്ട്. തയ്യൽ പഠിച്ചെടുത്തു ഇപ്പോ.
എന്തെങ്കിലും കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ച്ക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോബായിക്കാണ്ട് നമ്മള് വീട്ടിലിരുന്ന് കഴിഞ്ഞാല്.
ആഹ് ഓൺലൈനായിട്ട് ഇപ്പോ കുറെ ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അവസരങ്ങളൊക്കെ ഇഷ ഇഷ്ടം പോലെ അങ്ങനെ കിട്ടണണ്ട്. ഉം വെറുതെ ഇരിക്കന്നെണിപ്പം ഇപ്പളാണ് ശരിക്കും ഫ്രീ ആയത്, ഇതുവരെ അങ്ങനെ ഫ്രീ ആയി ട്ടില്ല സത്യം പറഞ്ഞാല്. ഇപ്പോളാണ് അന്ന് ഒയിഞ്ഞ് മക്കളൊക്കെ സ്കൂൾക്കും അംഗനവാടിക്കൊക്കെ പോകല് തുടങ്ങിയപ്പോളാണ് ഞമ്മക്ക് സമയം കിട്ടലൊടങ്ങിയത്, ഇതുവരെ സമയം കിട്ടീന്നില്ലല്ലോ.
അതെ.
അതൊട്ടേന്ന് പിന്നെ ഒറ്റക്ക് വീടും വീട്ടു ജോലികളും കാര്യങ്ങളും തിരക്കും
നമ്മളത് ഫ്രീ ആകുമ്പോഴാണ് ഞമ്മൾ ചിന്തിക്കല് ഞമ്മക്ക് എന്തെങ്കിലും ഒരു ഇത് ആയ കിട്ടിയാലെന്ന് വിചാരിക്കല്. എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടായാലെന്ന് വിചാരിക്കും നമ്മള് ആ ടൈമില്.
ആഹ് അതാണ് ഇപ്പൊരു അഞ്ചാറ് മാസയിട്ടുള്ളു ശെരിക്ക് പോകല് തുടങ്ങിയിട്ട് അംഗൻവാടിക്ക്. അതുവരെ ഓന് ഉണ്ടായിരുന്നല്ലോ, അപ്പോ പിന്നെ നമുക്ക് ഒന്നിനും സമയം കിട്ടൂല ഓലെ നോക്കാനും ഇരിക്കാനും അങ്ങനെ സമയം കണ്ടെത്തിയിട്ടില്ല ഇതുവരെ ഇനിയൊക്കെ നോക്കാം വേണെങ്കിലൊക്കെ. അതന്നെ. പിന്നെ നാല് മണി പാലഹാരൊന്നും ഉണ്ടാക്കൂലേ.
നാല് മണി പലഹാരന്നറിയ ഏഹ് ഇഷ്ടാണ് ഇഷ്ടമാണ് ഇനിക്കിപ്പൊ വല്ലാണ്ട് ടൈം ഉണ്ടാവില്ലേ ഇപ്പോ ഓരെ ഉപ്പച്ചി വരുമ്പോൾ എന്തോ പരിപ്പ് വട എന്തോ കൊണ്ട് വന്ന് അത് കൂട്ട്യാണ്ട് ഒരു ചായയും അതും കുടിച്ചു
ഉം ഓര്ക്ക് സ്കൂൾ വിട്ടുവരുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ വേണം വേണ്ടി വരും അതാണ് ഇഹ്
വേണ്ടി വെരും പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിനി മഴയൊക്കെ ആയി കഴഞ്ഞാ ഞാൻ ആദ്യം ഉണ്ടാക്കി ഇപ്പൊ ഇന്കി ഇണ്ടാക്കാൻ ഇനിക്ക് തന്നെ ടൈമില്ല വർക്കും കാര്യം ചെയ്യാൻ ഇന്കി ടൈമില്ല പിന്നെ അങ്ങനെ ഇണ്ടാക്കല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ച്ങ്ങാണ്ട് അങ്ങനെ ചെയ്യലാ
ഇബടീം മക്കക്കൊക്കെ എന്തെങ്കിലും ഇണ്ടാക്കിയ വല്ല്യ ഇഷ്ട കാര്യാണ് അപ്പോ അങ്ങനെ നേരെ ചായ ഇതൊക്കെ കുടിക്കും അല്ലെങ്കിൽ ഓൾക്ക് ഒന്നും വേണ്ടാന്ന് പറയും ഓല്ക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലെങ്കിൽ ഈ അയിമ്മക്ക് നോക്കെന്നെ ഇല്ല ചാട കുടിക്കാൻ തന്നെ വരില്ല അങ്ങനെയാണ് ഉം ഇന്ന് ഇപ്പോ പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കിയപ്പോ നല്ല ഉഷാറായിട്ട് വേഗം ചായ കുടിച്ച് റെഡി ആയി അല്ലെങ്കിൽ ഓല് അയിമെക്ക് നോക്കേല്ല ഉം
അതെ സ്കൂൾ തുറന്നത് കൂട്ന എന്തോ ഫസ് റ്റ് ചോദിക്കല് അതാണ്‌ ചായക്കടി എന്താന്ന് ചോറുണ്ട് ചോറും കൂടാനൊന്നുണ്ടാക്കി വെച്ചിട്ട് അതൊന്നും വേണ്ട
ചോറ് അത്ക്കുള്ള നല്ല കറി എന്തെങ്കിലും ഒന്നും അതൊന്നും ഓല്ക്ക് ആവശ്യേല്ല അത് വേണ്ടേനും നിർബന്ധിച്ചിട്ട് നമ്മള് കൊടുത്തിട്ടും കാര്യല്ല അതു ഓല് അത്‌ തിന്നും ഇല്ല ഓല്ക്ക് ഇങ്ങനെ എന്തെങ്കിലോ ബേക്കറി ഐറ്റംസാ അല്ലെങ്കിൽ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കിയാലാ ഓല്ക്ക് ഇഷ്ടം അപ്പൊ ഓര് ചായയും കുടിക്കും എല്ലാം തിന്നും ഇന്നാ പിന്നെ ഓല്ക്ക് മേല് കഴുകാനും ഒക്കീനും ഒരു ഉഷാറാക്കാരം ആ എല്ലാത്തിനും ഉഷാറാക്കാരും നേരെ മറിച്ച് ഇതൊന്നും ഇല്ല്യ എന്തേലും ഒരു ഇത്ണ്ട് കുറവുണ്ടെങ്കിൽ അപ്പൊ പിന്നെ തീരെ മടി പിടിച്ചിട്ട് അവിടെ ഇരിക്കലാ കാരം
ആഹ് പിന്നെതാ ഒരാള് വന്ന് ആ മക്ക അല്ല അല്ല മക്കളിതാ മോള് ഇതാ ഒരാൾ ഇപ്പോ ഉറ കിടന്നിക്ക്ണ് ഉറങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഇത് വരെ പഠിപ്പിക്കാൻ നിന്നിന് പഠിപ്പിക്കാൻ നിന്നപ്പൊ ഞാൻ വിചാരിച്ച് ഇനി ഇപ്പോ വൈകുന്നേരം ടൈമിലല്ലേ ഓര്ക്കൊരു ഫ്രീ കിട്ടുള്ളൂ ആ ടൈമിലും ഇപ്പോൾ ഇനി നമ്മൾ പഠിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്ങ്ങാണ്ട് കുറച്ച് നേരം കളിച്ചോന്ന് പറഞ്ഞ്
ആഹ് അതാണ് കുറച്ച്